കേക്കാവോടാ?
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖാണ് കൊഴപ്പൊന്നുല്ല്യ ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു വൈകീട്ടൊ രു ഓൺലൈൻ ക്ലാസ്ണ്ടായിരുന്നു അത് കഴിഞ്ഞു കംപ്ലീറ്റായി ആ പിന്നെ അ രാത്രിയില് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് ആ അന്നേരം അത് ഉം ഉം ഈ ഉം തോനെയും പിള്ളേരെ ഒന്നിച്ച് പഠപ്പിക്കുവോ അതെ
ആഹ് ഇപ്പോ ഇപ്പൊ ഉണ്ടായിരുന്നത് ബാച്ച് ക്ലാസ് ആണ് പക്ഷെ അത് ഞാന് ഈ ഒരു ബാച്ച് ക്ലാസ്സോടു കൂടി രണ്ട് കുട്ടികളൊക്കെ നമുക്ക് ഒരു ബാച്ച് ക്ലാസിന് എടുത്തിട്ട് ഇപ്പൊ നമക്കത് നമ്മള് ആ ടൈം വേസ്റ്റ് റ്റാവ നല്ലാതെ ഇപ്പെ ഏതാണ്ട് അറ് ഡേറ്റ് ദിവസം തന്നെ കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു ഇരുപതി ഈ അഞ്ച് ക്ലാസ് ഇപ്പെ ഇന്നത്തെ ഇന്നത്തോടായി നാളത്തെ നാളെയും കൂടെ എടുത്ത് കൊടുത്താല് ഇരുപത്താറ് ക്ലാസ്സായി ഒരു മാസത്തിൽ ഇരുപത്താറ് ക്ലാസ് ആണ് അവർക്ക് കൊടുക്കണത് ആഹ് അവര് ഫീസില് പറഞ്ഞിട്ട് ഇള്ളത് അപ്പൊ നമ്മക്ക് അവർക്ക് ഇപ്പോ ഒരു അഞ്ഞൂറ് രൂപ അവര് ഫീസ് അടച്ച്ക്ക്ണെങ്കിൽ അതിൽ ഒരു ഇരുന്നൂറ്റ് റ്റമ്പത് രൂപേ നമുക്ക് ടീച്ചേഴ്സിന് ഇണ്ടാവുള്ളൂ നമ്മള് ഒരു എ ഇതിന്റെ ഇസ്റ്റിറ്റ്യൂട്ടിന്റെക്കെ കീഴില് കേറക ആണെങ്കിൽ എന്നുവെച്ചാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒണ്ടല്ലോ നവാഹിനി അ അതുപോലെ മാസ് അതുപോലെ തസീമ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ ആഹ് ഒരിതില് കയറിയതായിരുന്നു അപ്പൊ ഇനി നാളത്തെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാനത് കെ ക്ലോസ് ചെയ്യാണ് പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടീട്ടുണ്ട് വേറെ അഡ്മിഷൻസ് നമ്മളെന്നെ അഹ് ആട്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ഞാന് എം ടി ടി സി പഠിച്ച് സിപ്പം കംപ്ലീറ്റ് ആക്കി എറങ്ങിയിട്ടുള്ളൂ അപ്പം ഞങ്ങളായിട്ട് ഞങ്ങളിതില് നാലാള് ചേർന്നിട്ട് അങ്ങനെ താൽക്കാലികം എന്ന് വെച്ചാല് റൂമ് കാര് ര്യങ്ങളും അതിന്റെ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാ തെ താൽക്കാലികായിട്ട് നമ്മള് ആഹ് നമ്മള് കൂടുതൽ എമൗണ്ട് നമ്മള് അക്കൗണ്ടില്ക്കും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോ നമക്കത് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തീല്ലെങ്കി നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മള് താൽക്കാലികം ഇപ്പൊ നാലാക്കും ഓരോ ക്ലാസ്സ് കിട്ടിയിട്ടുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മള് ഫീസൊക്കെ ഒന്ന് കൊറച്ചിട്ടിട്ട് ഫീസ് കൊറച്ചിടുമ്പോ ആരും വേഗം ഓടി വരുവല്ലോ
ആഹ് അതാണ് ഫി എല്ലാം കെറവന്ന് പറയുമ്പഴത്തേന് വരുവല്ലോ പിന്നെ നോക്ക് പിന്നെ നോക്കീട്ട് ആഹ് പിന്നെ നോക്ക് ക്ലാസൊക്കെ എങ്ങനെ ഒണ്ടെന്ന് ഒരു മാസം നോക്ക് നോക്കീട്ട്
ആഹ് അതെ അതെ ആഹ് ഇപ്പൊ ഈ ഞാനിപ്പോ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഈ ബാച്ച് ക്ലാസ് വർക് ചെയ്യണത് തസീമായിട്ടുള്ളൊര് എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈനിൽ താണ് വ അതിലുള്ള ഏഹ് ഇതിനെ മുന്നേ ഇരുപത് ഞാന് രണ്ട് ടീച്ചേഴ്സിന്ന് പകരം മൂന്നാമത്തെ ടീച്ചേഴ്സ് ആയിട്ടാണ് ഞാൻ കേറിയെക്കണത് ഒരു ടീച്ചേഴ്സ് ഇണ്ടായപ്പള് അവർ ത് എന്താ വേറെ ക്ലാസ് കിട്ടിയപ്പോ അവര് അയില് രണ്ട് ദിവസായിട്ട് ക്ലാസ് എടുത്തിട്ട് പിന്മാറി വേറെ ഒരു ടീച്ചർ കയറിയപ്പോ ടീച്ചർക്ക് തീരെ റേഞ്ച് ഇല്ലായിട്ട് മഴയും കാ നിങ്ങള് ഉപ്പാക്കെ റേഞ്ച് ഇല്ലാഞ്ഞിട്ട് അതും പിന്മാറി ഇത് മൂന്നാമത്തെ ടെ ഒരാളായിട്ട ഞാൻ കേറിയിട്ടുള്ളെ അപ്പൊ പറഞ്ഞ് മിസ്സിന് നല്ല ഇഷ്ടപ്പെട്ടക്ക്ണു കുട്ടികൾക്ക് മിസ്സ്‌ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സ്‌ എടുത്ത് തരുവോന്ന് ചോദിക്കണ്ടപ്പോ
ആഹ് ആഹ്
അപ്പെ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്കിപ്പെന്താ നമക്ക് അവര് അവര് അവര് കൊ അവരിന്ന് ആ ഇരുന്നൂറ്റമ്പത് കിട്ടക്കഴിഞാ നമക്ക് നേരിട്ട് അഞ്ഞൂറ് വാങ്ങി അല്ലേ എത്ര റിസ്ക് എടുത്തിട്ട് നമ്മളോട് ഇങ്ങട്ട് ചോദിക്കണത് അപ്പൊ അവർക്ക് അവരെ പെങ്ങൾ അവരെ മൂത്ത മകൾക്ക് എടുത്ത് കൊ ടുക്കുവേന്ന് ചോദിക്കണ ഉണ്ട്
ആഹ് ആഹ് ആഹ് ഇപ്പൊ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഇപ്പൊ ഒരു ഒരുപാട് ഓൺലൈൻ ക്ലാസ്കാര് ക്ലാസ് ഒണ്ടല്ലേ
അതെ അതെ
ആഹ് ഒരുപാടുണ്ട്
ഒരുപാടുണ്ട് അപ്പൊ അവര് ചോദിച്ചപ്പോ എന്നിട്ട് അപ്പൊ അവര് ഈ മാസം എറങ്ങി അവര് എറങ്ങിന്റെ ശേഷം എന്റെ ക്ലാസ് പൂർത്തിയാക്കണം അല്ലേ അപ്പൊ അവര് ഫീസ് അടക്കണെല് എന്റെകുട്ടി കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു കുട്ടിന്റെ ഉമ്മ ഉമ്മ പറഞ് ഇപാവശ്യം ഞാൻ ഫീസ് അടക്ണി ല്ല കാരണം സാമ്പത്തികമായിട്ട് ള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പൊ ഫീസ് അട ക്കണില്യാന്ന് പിന്നെ വേറൊരു കുട്ടിയിണ്ട് ആ കുട്ടീന്റെ ഉമ്മ പറഞ്ഞു ആ അവൻ എ പ്പൊ ഈ പറഞ്ഞില്ലേ പെങ്ങള്ന്നാർഞ്ഞില്ലേ പെങ്ങൾ ഉംറ ക്ക് പോയതാണ് പ്ലസ് ടു പഠിക്കണ കുട്ടിയാണ് ആ കുട്ടിക്ക് എന്തോ എന്താ പറയാ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കണ സമയത്ത് എന്തൊക്കെയോ സുഖഇ ല്ലാതായപ്പോഅവര് നേർച്ചാക്കിയതാണ് ഉംറ ക് പറഞാക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഉംറ ക് പറഞ്ഞച്ചതാ ഉംറ ക് പറഞ്ഞ അയച്ചിട്ട് ഹ് ഇനി അവള് വന്നതിന് ശേഷം അവൾക്ക് ഓഗസ്റ്റ് ഫസ്റ്റിലൊക്കെ ആ അപ്പ അവള് അവര് അവള് ഉംറ ക്ക് പോയേക്കണത് ഇവരെ ഉമ്മാന്റെ കൂടെയാണ് അവര് കു ആ കുട്ടീന്റെ ഉമ്മാന്റെ കൂടെയാണ് ഉംറ ക്ക് പോയിട്ടുള്ളത് അപ്പൊ ഉ അപ്പൊ ഉമ്മാന്റെ വീട്ടിലാണിപ്പോ അവരുള്ളത് അപ്പ ഉമ്മാന്റെ വീട്ടിലായത് കൊണ്ട് ഈ മോനെ ഓൺലൈൻ ക്ലാസിന് കിട്ടണില്യ അപ്പ ഏതായാലും ആ ഹ വ് ട്ട്ല് മറ്റുള്ള കുട്ടികളൊക്കെ ഉണ്ടായപ്പ ള് അവൻ ഇരിക്കണില്ല മടി ആ ന്നാ തന്നെ ക്ലാസ് ച്ല് കേറി ഇര്ന്നാലേ ചോയ്ക്കും മിസ്സ ഇന്ന് മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്താ പോരെ മിസ്സേ ഇന്ന് നൽപ് മിനിറ്റ് എടുത്താ പോര എന്നും പറഞ്ഞിരിക്കും ഏ എപ്പളാ ത് കഴിയ എപ്പളാ ത് കഴിയാ മൂന്നാം ക്ലാസ് ആണ് അപ്പൊ അവര് ആഹ രണ്ടാളുണ്ട് രണ്ടാളുണ്ട് മുഹമ്മദ് പറഞ്ഞിട്ട് ള്ളരു കുട്ടിയുണ്ട് പിന്നെ രണ്ട് കുട്ടികളാണ് അതില് ഒരാള് ഫുള് പൊട്ടിത്തെർപ്പാണ് ക്ലാസ്സിൽ ഇരിന്നിട്ട് പ്രായങ്ങളൾ കാട്ടലും സ്ക്രീന് മാറ്റലും ബാക്ക്ഗ്രൗണ്ട് മാറ്റ ലും ഒരാൾ ഫുള്ള് പൊട്ടിത്തെറപ്പിലാണ്
വീട്ടിൽതന്നെയാണോ അവര് രണ്ടും
രണ്ടാളും രണ്ട് വീട്ടിലാണ് ഒരാൾന്റെ നാട്ടിൽ
ആഹ് ആഹ് ആഹ്
അത് പരിചയപ്പെട്ടു വന്നപ്പോഴാണ് ഞാനും അവന്റെ ഉപ്പ എന്നെ മദ്രസൽടക്കം പഠിപ്പിച്ച ആളാണ് ഹ്. പരിചയപ്പെട്ട ലാസ്റ്റ് ഒരു അഞ്ചട്ട് ക്ലാസ് ക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോനോ ട് ചോദിച്ചത് കാരണം നമ്മളെ ഭാഷ ച്ചിയിലാണ് അവന് പറയുന്നത് പല ഭാഗത്തുള്ളവരും പല ഭാഷ നമുക്ക് മനസിലാകുന്നത് നമ്മള നാട്ല്ലേ പിന്നീട് ഒരു ദിവസ ഞാൻ ചോദിച്ചു നിന്റെ വീട് എവിടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇ ന്റെ വീട് ഇന്ന ഭാഗത്താണ് അറിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും ആ ഭഗത്തുള്ളത് തന്നെയാണല്ലോ ന്നാൽ അപ്പൊ എന്നോട് ചോദിച്ചു ഇന്നാളെ മോനാണ് ഞാന്
ആഹ് ആഹ് ആഹ് ആഹ്
ഞാൻ പറഞ്ഞ അ ന്റെ ഉ പ്പ എന്നന്നെ മദ്രസയിൽ എത്ര കാലം പഠിപ്പിച്ചിക്കണന്ന് പറഞ്ഞ് ഞാന് ആഹ അപ്പൊ ഓന പഠിപ്പി പഠിച്ച് പഠിക്കുന്ന സ്കൂളും ഞാൻ പഠിച്ച് ഇറങ്ങിയ സ്കൂളും ഞാൻ ട്രെയിനിങ്ങിന് പോയ സ്കൂളൊക്കെ ഒന്നന്നെ ആയി അപ്പൊ ഒന്നന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഹ് പരിചയപ്പെട്ട് വന്നു പിന്നെ അവന്റെ ഉമ്മ ങ്ങനെ പറഞ്ഞു ഉമ്മാക്ക് പല്ലുവേദനയും ഉമ്മു മാക്ക് സുഗല്യായോ ഒക്കപ്പാടായപ്പൊ ക്യെഷ്ന് കൊർച് എ പ്രശ്നങ്ങളണ് അപ്പൊ ഈ മസ് ചേർന്നില്ല ഞാന് ചേർക്ക്ണ സമയത്ത്. മിസിന് നേരിട്ടറിയിക്കട്ടോന്ന് മിസ് ക്ലാസ് എടുതൊട്കൂലേ നമുക്ക്പ്പോ ഒരു ദിവസ രണ്ട് ക്ലാസ് ക്കെപ്പൊ നമ്മക്ക് നട്ക്കൊള്ളൂ.
ആഹ് ആഹ് ആഹ്
ന്നാ വച്ചാല് നമ്മള് എങ്ങനായാലും ഓൺലൈൻ ക്ലാസ് ആലുമ്പോ എങ്ങനായാലും സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേര സമയങ്ങള് ആവശ്യംണ്ടാവുള്ളൂ എല്ലാർക്കും കൂടെ ഒരു ടൈമിലപ്പ നമ്മക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ.
അതേ പക്ഷെ ഒരു സെൻ്റർ പോലെ സെ ൻ്ററെങ്ങാൻതുടങ്ങി കഴിഞ്ഞെങ്കിൽ കുറേ കുട്ടികൾ വന്നേനെ അപ്പോഴോ അപ്പോ ഈ സമയങ്ങൾപോകത്തൂല്ല.
പക്ഷെ ഈ ഓൺലൈൻപ്ല പ്ലാറ്റ് ഫോമാവുമ്പള് നമക്ക് സെൻട്രല് ആക്കിട്ട് കാര്യല്ല കാരണം അത്
ഓൺലഅല്ല ഓൺലൈൻ ക്ലാസ്സ് സെന്ററിലാക്കിട്ട് കാര്യല്ല സെന്ററെപ്പോഴും ന്നാ ആ ഏര്യേലാ കൊർച്ച് കു
ആ ഇവടെ സെന്റർഷ്ടം പോലെണ്ട് ഞങ്ങക്ക് ഇപട്ത്തെന്നെ സെന്റർ മൂന്നെണ്ണം നാലെണ്ണണ്ട് അപ്പൊപിന്നെനി സെൻ്റർനമ്മള് ഉദ്ദേശിച്ചിട്ട് കാര്യല്ല കൊല്ലം കൊല്ലം കൂട്ണോട്ത്തോളം സെൻ്ററാള് കൂടിംകൊണ്ടിരിക്കാണ് കൊറയല്ല ഞാനൊക്കെ പഠ് ച്ചീന്ന സമയത്ത് ഒന്ന്ണ്ടായ്ര്ന്നൊള്ളു ആ പക്ഷെ അതില്ള്ള കുട്ട്യാള് പ്പോ മറ്റോട്ത്തൊന്നുല്ലട്ടോ ഞാന് ടൂഷം ഞാന് എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സ്ന്നാണ് ട്യൂഷൻ ചേർന്നത് ആ ഒമ്പതും പത്തും പഠിക്ക്ണ സമയ ത്ത്ള്ളെ ആ ഒരു സെന്റർത്തെ കുട്ട്യാള് മറ്റുള്ള സെന്റർലൊന്നുംല്ല
ആ മാ മ് അത് അത് അത് ഓരോസ് ഓരോ ട്യൂഷൻ സെന്ററിലെ പട്ത്തത്തിനൊക്കെ ആശ്രയിച്ചിരിക്കും ഇപ്പം അ ഒ എന്തായാലും കുട്ടികള് കുട്ടികളുടെ വിജയ ശതമാനത്തിന് അനുസരിച്ചായിരിക്കത്തില്ലേ അവ് ആ സെൻ്ററിലും കുട്ടികള് വരുന്നത്
അതെതെ
രക്ഷകർത്താക്കൾ പറയല്ലോ ഇന്നടത്ത് നല്ല പട് ത്തൊണ്ട് അതോണ്ട് നമുക്ക് അവിടോട്ടാക്കാം എന്നും പറഞ്ഞായിരിക്കത്തില്ലേ
പ്പൊ ന്നാളൊരു മോന് ദേ ചെർത് പർഞ് അവടെ മനെ നല്ല അട്യാണ് ട്ടാണ്ട് പോണ്ടട്ടാ മറ്റോട്ത്ത്ക്പൊയ്കോ അവിടെപ്പൊ തൊടങ്ങിയതാന്നോട് വ യാളെ അടിയൊന്നുല്ലട്ടോന്ന് അവരെന്നെ സ്കൂളിലിര്ന്ന് തീരുമാനിക്കലാണ് സംഭവം ഏ ആ ഇന്ന് പ്പോ ഞങ്ങളെതിൽ തന്നെ ഗ്രൂപ്പിൽത്തെന്നെ ഒരു കുട്ടീന്റെ ഉമ്മ ചോയ്ക്ക്ണ്ട് ങ്ങൾ മലയാളൊന്നും പട്പ്പി പ്പിക്ക്ണില്ലേ ങ്ങള് ഒന്നാംക്ലാസ് മുതല് കെ ജി മുതല് അഞ്ചാം ക്ലാസ് ഞങളാദ്യപ്പട്ട്ക്ക്ണത് കെ ജി മുതല് അഞ്ചാംക്ലാസ് വരെള്ള ട്യൂഷൻന്നാണ് ഇട്ടിട്ട്ള്ളത് നമ്മള് കാരണം ഞമ്മക്ക് താങ്ങണ്തല്ലേ ഞമ്മള് ഇട്ടിട്ട് കാര്യോള്ളൂ അല്ലാതെ താങ്ങാത്തത് ഇട്ട്ട്ട്
അപ്പൊ അപ്പൊ ഒരു കുട്ടിന്റുമ്മ ഈ ആഡ്സ് കണ്ട്ട്ട് നമ്മള് സ്റ്റാറ്റസ് വെച്ചിട്ട് ആഡ്സ് കണ്ട് ട്ട്ഒരു കുട്ടിന്റെ മ്മ ചോയ്ക്ക്ണ്ടെന്ത് ങ്ങള് അഞ്ചാം ക്ലാസ് വെരെ ഇട്ക്ക്ണൊള്ളൂ ഏഴും എട്ടൊന്നും ഇട്ക്ക്ണില്ലേ ന്റെ മോൾ ക്ക് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിന്റെ മലയാളാണ് വാശ്യന്ന് എല്ലാരും ഇംഗ്ലീഷ് ചോയ്ച്ച്ട്ടാവെര്ല് ഈ കുട്ടി മലയാളം ചോയ്ച്ച്ട്ടാ വെര്ണത് എത്രാന്ത്യ പതിനാ ഉം
ഇല്ല ഇപ്പം കൊറെ കുട്ട്യാക്ക് മലയാളം അറിഞ്ഞുടാത്ത രീതിണ്ട്
ഇപ്പൊ ഈ ഫുള്ള് ഇംഗ്ലീഷ് മീഡിയം ആ ചെറുപ്പത്തിലേ ഇംഗ്ലീഷ് മീ ചെലോര് ഗൾഫില്ള്ള കുട്ടികളും അങ്ങനെ പൊർത്ത്ള്ള കുട്ടികളൊക്കാവുമ്പള് ആ അവര്ക്ക് കൂടുതല് ഇംഗ്ലീഷ് ആ മലയാളത്തെറിയില്ല അപ്പൊ ഈ കുട്ടി ട്ടി മലയാളം മാത്രട്ത്താ മതിർഞ്
ആ അവ
മലയാളം സബ്ജക്ട് മാത്രം ആ
ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഇംഗ്ലീഷിലും മാത്സും ഒക്കെ മാത്സ് മാത്സല്ലേ ബാക്കി ഇംഗ്ലി ബാക്കെല്ലാംഇംഗ്ലീഷിലല്ലേ അന്നേരെ ഈ ആ ഇംഗ്ലീഷ് തന്നയാണ് ന്നാലും അ ക്കം അക്കങ്ങള് മാറ്റാൻ പറ്റത്തില്ലല്ലേ
ഇല്ലല്ലോ അത് മാറ്റാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അങ്ങനേണ് ആ ആ കുട്ടിന്റെ മ്മ ചോയ്ക്ക്ണത് മലയാളം മാത്രൊന്ന് ട്ത്തൊടുക്കാൻ പറ്റോ അത്ന്ള്ള ടീചേഴ്സ്ണ്ടെങ്കി ടീ ചേസാക്കാ അല്ലെങ്കില് ആരാ അപ്പോ ഫീസും കാര്യങ്ങളൊക്കെ അവര് നോക്കീട്ടെന്നെ പറയ്ണ് ണ്ട് ഞങ്ങള്ങ്ങനെ പതിനഞ്ച് ക്ലാസിന് എഴുന്നൂറ്റമ്പത് രൂപ ഇയ്ന്ട്ട്ട്ട്ള്ളത് പതിനഞ്ച് അവറിന് പതിനഞ്ച് ക്ലാസ്സല്ല പതിന പ്പ അ പ്പ അവേസ് പ്രകാരല്ലേ പ്പെൻ എന്നോടെന്നെ വേറൊരു ൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്ന്ന് ന്നോട് ചോയ്ച്ചു ആ മണിക്കൂറിന് സി ബി എസ് ഇ ആണെങ്കില് നൂറ് രൂപ ഒരു മണിക്കൂറിന് നൂറ് രൂപ തെരാ കേരള സിലബസാണെങ്കി എൺപത് രൂപ തെരാ ക്ലാസ് എടുക്കാൻ തയ്യാണോന്നോയ്ചെ ഞാൻ പറഞ്ഞ് സി ബി എസ് ഇ ആണെങ്കില് ഞാന് രണ്ടാം ക്ലാസ്സ് വെരെയൊക്കെ ഞാൻ നോക്കിക്കോളാ കേരള സിലബസാണെങ്കി ഞാനൊരു അ ഞ്ചാ ക്ലാസ്സ് വരെ നോക്കിക്കോള ഇപ്പ ഞാന് ഇന്ത്വിവിജ്വലായിട്ട് ഇൻക്ക് കിട്ടിയ ട്യൂഷന് ഏഹ് കേരളാ സിലബസ് ഇംഗ്ലീഷ് മേഡിയം നാലാം ക്ലാസ്സും ഉണ്ട് മൂന്നാം ക്ലാസ്സും ഉണ്ട് ഇത് രണ്ടു ആണ് ഇപ്പ ഞാൻ ചെയ്തോണ്ടിരിക്ണത്
ആഹ് ആഹ് ഹ
പക്ഷെ എന്താറിയോ ഈ ഒരു ട്ട് സമയൊക്കേണെങ്കിലും നമ്മളാ കുട്ട്യാളെ പഠിപ്പിക്കാള്ളെ ടൈം അവിടെ പോവാണ് അതിലൊരു ടെൻഷൻണ്ട് ആഹ് അഹ് ഈ ഈ ഒരു ടൈമിലല്ലെ കു കുട്ട്യാള് അധികോം ഇപ്പ ഈ ഒരു ടൈമിലല്ല പഠിക്കാരിഇരിക്ക്ണ സമയം നമുക്ക് വൈകുന്നേരം കി ട്ടാണെങ്കിൽ ഓക്കെ നാല് ടു അഞ്ച് അഞ്ച് ടു ആറ് രണ്ട് ക്ലാസ് കിട്ടാണെങ്കി നമ്മക്ക്
ഉം ആഹ് അന്നേരം ആ സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിപ്പും അതുഇതുക്കെ
ആഹ് ഇരിക്കത്തില്ല ആഹ് ഇന്ന്പ്പോ ഇൻഡിവിജ്വൽ ട്യൂഷന് തുടങ്ങിയത് ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ കുട്ടീയെ തൊടങ്ങി ആ കുട്ടിക്കു ഈ പറഞ്ഞമാതിരി തെന്നെ ഏഹ് പ്പോ പെങ്ങളും ആങ്ങളേന്റെ ഒക്കെ കൂട്ടം പറഞ്ഞീല്ലേ അവര് ഞാൻ ക്ലാസ് ഇടത്തോട്ക്ക്ണ് കണ്ടിട്ട് അവരെ അമ്മാവന്റെ മകന് മകൻക്കും മാണ്ടീട്ട് അവര് അവരോട് ചോയിച്ചതാണ് ആ ടീച്ചറെ നമ്പറൊന്ന് തെരോ എന്ന് ചോയിച്ചിട്ട് ഇൻക്ക് വിളിച്ചതാണ് അപ്പൊ അവര് അവ ര് ഇമ്മാന്റെ കൂടിന്ന് ക്ലാസ്ത്തൊട്ക്ക്ണ കണ്ടപ്പള് വിൾച്ചതാ അങ്ങനെ ഇൻ ഇൻ ഇന്നെ വിളിച്ച് സംസാരിച്ച് ചോയിച്ചതാണ്
ആഹ്
ഇന്ന്പ്പോ അവര്ക്ക് ക്ലാസ്സ് സ്റ്റാർട്ടൈതു
ആഹ് ആഹ് ഹ ഓക്കെ ഓക്കെ ശരി ശരി